കേക്കാവോ
ആ കേക്കാംകേക്ക് ന്നുണ്ട്
ആഹ നമ്മുടെ മറ്റേ വർക്കേഴ്സിന്റെ ഇന്റർവ്യൂന് വേണ്ടി നമ്മൾ ഇട്ടില്ലായിരുനോ ആളുകളെ സെല യത്
ആഹ് ആഹ്
ആ അത് ഓക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ കൊറെ കോള് വരുന്നുണ്ട് നമുക്ക്
ഓ
ആ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യേണ്ടത് നമുക്ക് ആദ്യം ഇവർക്ക് ചെയ്യണ കുറച്ച്നോർത്ത് ഇന്ത്യൻസിനെ വേണം ഏ പിന്നെ ഡിസൈനറായിട്ട് നിക്കാനായിട്ട് കുറച്ച് പെൺകുട്ടികൾ വേണം ആ നമുക്ക് എക്സ് എക്സ്പീരിയൻസ് ഡ് ആയിട്ടുള്ള നിർബന്ധമില്ല ഫ്രഷർ തന്നെ എടുക്കാല്ലേ
ആഹ് എടുക്കാം അതായിരിക്കും നല്ലത്
അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അവർക്ക് സാലറി കൂടുതലൽ കൊടുക്കണം നമ്മള് പുതിയതായിട്ട് തുടങ്ങണേല്ലേ ഉള്ളൂ ഉം ഷോപ്പിന് ഞാനൊരു പേര് കണ്ട്പിടിച്ചട്ടുണ്ട് നീ നി എന്റെ അഭിപ്രായം പറയാ ഞാൻിപ്പ പറഞ്ഞത് ബ്രൈഡൽത്രീ സിക്സ്റ്റി
ആ ആ ആച്വലി ഗുമണ്ട് കേക്കാൻ
ആ പിന്നെ നമ്മള് മെയിൻ ഏഹ ഉദ്ദേശം ബ്രൈഡൽ അതായത് മണവാട്ടികളുടെ ലഹങ്കകളാണ് ആഹ പിന്നെ അതിന്റെ സൈഡ ആയിട്ട് നമ്മൾക്ക് വല്യ വല്യ വർക്കുകള് ഇപ്പ ഈ ബ്രൈഡിന്റെ ആസിസ്റ്റ ഇങ്ങനെ പെൺകുട്ടികളൊക്കെ നൽക്കൂലേ അവരുടെ ഡ്രെസൊക്കെ ചെയ്തു കൊടുക്കൂല്ലെ ഇപ്പൊ സിസ്റ്ററിന്റെയോ അമ്മയുടെക്കെ ഡ്രെസ്സുകൾ ചെയ്ത് കൊടുക്കൂല്ലേ ആ അതെ അതൊക്കെ ന ചെയ്യാം ഇങ്ങനെ വർക്കോട് കൂടിയുള്ള വർക്ക്ക്കെ ചെയ്യാാം അല്ലാതെ ചെയ്യാം അതെ അതെ അതും ചെയ്യാം ഷോപ്പിന്റെ പേര്ങ്ങനെ ഇടണെന്നേ ഉള്ളൂ പിന്നെല്ലേ മെറ്റീരിയല് നമുക്ക് ജൈപ്പുരിൽ നിന്ന് എടുക്കാം നമക്ക് ഇപ്പൊ ഇന്റർവ്യൂ നമുക്ക് കുറച്ച് നമ്മള ആളുകളെക്കെ പ്രിപ്പയർ ചെയ്ത് വക്കണമല്ലോ നമുക്ക് ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് വെ ക്കാം എന്നിട്ട് കുറച്ച് പേരെ സെലക്ട് ചെയ്ത് വെക്കാം ഏ അന്ന ട്ട് അ എന്തായാലും ഇപ്പോഴല്ല അടുത്ത മാസമേക്കെ അവല് ഷോപ്പിന്റെ വർക്ക് കഴിയുള്ളൂ തുടങ്ങുവുള്ളൂ ആ പാതി മുന്നേ നമുക്ക് ജയപ്പൂരിൽ നിന്ന് കുറച്ച് ഡ്രസ്സുകൾ ലഹങ്കകളൊക്കെ ചെയ്യിച്ചിട്ട് കുറച്ച് റെഡിമെയ്ഡ് ആയിട്ട് അവിടുന്ന് മേടിച്ചു കൊണ്ട് വരാം എന്നിട്ട് നമ്മള് ഡമ്മയിലൊക്കെ ഇങ്ങനെ ഇട്ട് വെണമല്ലോ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിട്ട് അത് ചെയ്യാട്ട് ബാക്കി കുറേ മെറ്റീരിയൽ നമുക്ക് വാങ്ങിച്ച് കൊണ്ട് വരാം പിന്നെ മെറ്റീരിയൽ കണ്ടിട്ട് സ്റ്റി ച്ച് ചെയ്യണ പോലെ
ആഹ്
ആഹ അങ്ങനെ ചെയ്യല്ലേ
ആ അപ്പൊ റേറ്റ് ഒക്കെ എങ്ങനെയായിരിക്കും
റേറ്റ് നമ്മൾക്ക് ഇപ്പ തുടക്കമ ഉള്ളോണ്ട് പതിനായിരം രൂപയിൽ സ്റ്റാർട്ടിങ്ങ് തുടങ്ങാം ഒരു മൂന്ന് മാസം കഴിയുമ്പ പതുക്കെ പതുക്കെ റൈ ചെറ അതായത് ചെറിയ വർക്ക് കുറഞ്ഞ ലഹങ്കകൾക്ക് സ്റ്റാർട്ടിങ് പതിനായിരം വെച്ച് ഹെവി വർക്ക് വരുമ്പോത്തേനും അത് വലിയ വലിയ വിലകളിലോട്ട് പോകും
ഫസ്റ്റ് കസ്റ്റമേഴ്സിന് ഓഫർ കൊടുക്കും
ആഹ് നമുക്ക് ഓഫർ കൊടുക്കാം
ഫസ്റ്റ് തന്നെയല്ലേ അപ്പ ട്വന്റി പെർസന്റേജ് തേർട്ടി പെസന്റജ കൊടുക്കാം.
ആഹ ഓഫർ കൊടുക്ക. ആ പിന്നെ വല് അത് വല്യ ലഹങ്ക കൊടുക്കാം അതത് വലിയ ഹെവി വർക്ക് ഉള്ളതിന് മറ്റേ പതിനായിരം രൂപയുടെൽ നമുക്ക് ഡിസ്കൗണ്ട് കൊടുത്താ മുതലാവൂല
ഓ
ആ പിന്നില്ലേ നമുക്ക് പിന്നെ മെറ്റീരിയൽ എടുത്ത് ഏഹ തയ്പ്പിച്ചിട്ടു ഡിസ്പ്ലേക്ക് ഇടാൻ സമയം ഉണ്ടാവില്ല. കാരണം അടുത്ത മാസം ഷോപ്പ് ഓപ്പൺ ചെയ്യണല്ലോ
ആഹ് അപ്പൊ നമക്ക് അവിടെന്ന്ഏ ജയ്പൂരിന്ന് മേടിച്ചുകൊണ്ട് വരാ അവിടെ ലഹങ്കാ തയ്ക്കും അവരവിടെ വിൽക്കാൻ വച്ചണ്ടാവല്ലോ നമുക്ക് അതിനകത്ത്ന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അത് ഡിസ്പ്ലേ ചെയ്യാം
ആ നട്ട്
എന്താണ്
ആ ഡിസ്പ്ലേ ചെയ്തിട്ട് പിന്നെ നമ്മൽ
ആഹ് സ്റ്റിച്ചിങ് ആ അപ്പൊ സ്റ്റിച്ചിങ്ങ് യൂണിറ്റിലുള്ള കുറച്ച് നോർത്ത് ഇന്ത്യൻസിനെ കിട്ടിയിട്ടുണ്ട് അത് മറ്റേ ആര്യവർക്ക് അറിയണം അവരാണുള്ള ഈ ആര്യവർക്കിനാണല്ലോപൈസ
ആ
ആ അപ്പൊ അവർക്ക് നല്ലൊരു എമൗണ്ട് അത് ഒരുവർക്കിന് രണ്ടായിരം രൂപ ഒക്കെ കൊടുക്കേണ്ടി വരും ആഹ അപ്പൊ നമ്മള് കയ്യിയില് എന്റെ ലോൺ വെച്ച് കിട്ടി നീ ലോൺ വെച്ച് എടുത്തായിരുന്നോ പേഴസണൽ ലോൺ
ആ എടുത്തു നോക്കായിരുന്നല്ലേ?
ആഹ് എടുത്ത് വെച്ചേക്കെ നിനക്കൊക്കെ പെട്ടന്ന് കട്ടും സിബിൽ സ്കോർ ഒക്കെയുള്ളോണ്ടേ എനിക്ക് പിന്നെ ഷോപ്പ് അപ്പായിട്ട് നമ്മൾ തുടങ്ങണേള്ള നമ്മള് പാട്ണർഷിപ്പിൽ ചെയ്യപ്പ
തന്നെ പുതിയ ഷോപ്പ് അവർക്ക് പിന്നെ
ആ ഇണ്ട് ആ അത് ഇണ്ട് അതാ ഞാനിപ്പോ എടുത്തത് ഈ എല്ലമ്മോ അങ്ങനെ എന്തോ എനിക്കറിയാട്ടോ എൻറെ അമ്മയാണ് പറഞ്ഞ് തന്നത് എന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് കിട്ടി അഞ്ചു ലക്ഷം രൂപ സ്റ്റാർട്ടിങ്ങിൽ കിട്ടി. ഞാനപ്പ നമ്മള് നമ്മുടെ അതായത് ഞന്റെ ഉദ്ദേശംഎന്താന്ന് മനസിലായോ നമ്മളിപ്പ ഞാൻ ലോൺ വെച്ച പൈസ നമുക്ക് ഷോപ്പ് ഇപ്പോ സ്ഥലമൊക്കെ കിട്ടി അതിന്റെ ഇന്റീരിയർ വർക്ക് അല്ലാത്തതൊക്കെ ഇതാക്കാം നിന്റെ പേഴ്സണൽ ലോണിന്റെ പൈസ നമുക്ക് കയ്യിൽ വെക്ക റോൾ ചെയ്യേണ്ട കാരണം ഫസ്റ്റ് ആദ്യ സംരംഭം ആയോണ്ട് നമ്മുടെ കയ്യില് കൊ പൈസ വേണല്ലോ അപ്പൊ അത് സാലറി കൊടുക്കാനും ഒക്കെ ആയിട്ട് റോൾ ചെയ്യാനായിട്ട് നമ്മുടെകൈ കാശ് വേണം അത് നിന്റെ എമൗണ്ടീന്ന് നമുക്ക് അങ്ങനെ വെക്കാം അപ്പൊ അത് അങ്ങനെ വെക്കാം എന്നിട്ട് നമുക്ക് പതുക്കെ കച്ചവടം പച്ച പിടിച്ച് വരുന്നെനനുസരിച്ച് പിന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് സാലറി കൊടുക്കാം. പിന്നെ ഒരു ആറ് മാസം കഴിഞ്ഞ് പച്ചടിക്കണെങ്കിൽ സാലറി കൂട്ടി കൊടുക്കാല്ലേ
ആ കൊടുക്ക
ആഹ് പിന്നെ നിനക്ക് എന്തെങ്കിലും വേറെ അഭിപ്രായങ്ങൾ ണ്ടോ ഇപ്പൊ ഓഫറിന്റെ കാര്യം പറഞ്ഞ പോലെ
ഓഫർ ഫസ്റ്റ് ഓർഡർ കിട്ടൂല്ലേ സ്റ്റിച്ചിങ് ചെയ് അപ്പൊ അവരിക്ക് ഫസ്റ്റ് നമ്മുടെ കടേൽ വന്ന
ആഹ് അത് കൂടാണ്ട് വേറെ എന്തെങ്കിലും ഐഡിയ ഇണ്ടാ
വേ ഈ നോക്കീസ് സ്റ്റിച്ചിങ്ങില് കൊടുക്കാൻ വേണ്ടിട്ട് പേൾസ് ഒക്കെ വേണ്ടേ
ആഹ് അതിന്റെ അതും ഒക്കെ വാങ്ങണം അതെ അത് നമുക്കില്ലേ ഈ എറണാകുളത്ത് ആ ഒരു ട്ട ഷോപ്പ് ഉണ്ട് ഇതിന് വേണ്ടി മാത്രമായിട്ട് അതായത് ലൈസ് അല്ലല്ലോ നമ കൂടുതലും സ്റ്റോണുകള് മുത്തുകളൊക്കെയ ആണല്ല വേണ്ടത് പിന്നെ ബണ്ടിലുകൾ അനുസരിച്ച് നൂല് അപ്പൊ അതിന് ഇപ്പൊ ലോൺ കിട്ടിയ ഒരു എമൗണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് മെറ്റീരിയൽ ക്കാനും നും പിന്നെ ഇതിനും വേണ്ടിട്ട് അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം പിന്നെ പരിചയത്തിലുള്ള എല്ലാവരോടും സ്റ്റാറ്റസ് ഇട്ട് സഹകരീ ക്ക്യാൻ പറയണം കാരണം നമ്മളിങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങി കാരണം നമ്മള ഇത്രയും വല്യ സ്ഥല ത്തര് ഷോപ്പൊക്കെ തുടങ്ങന്നന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഇപ്പൊ എല്ലാടത്തും കുട്ടിക്കുകൾ ആണല്ലാ നമ്മൾ ഓഫറൊക്കെ കൊടു ആളുകളെയൊക്കെ നമ്മള് വരുത്തണം ആഹ് പിന്നെ കുഴപ്പല്ല നമ്മൾ രണ്ടു പേരും ഡിസൈനിങ് ഫീൽഡ് നമ്മ പഠിച്ചേക്കാണോണ്ട് നമുക്ക് അതിനെ പറ്റി അറിയാം ഒന്നും പഠിക്കാത്തവര്വരെ ഈ ഇതില് നല്ല മെച്ചപ്പെട്ടിട്ടുണ്ട് അപ്പൊ പിന്നെ നമുക്കെന്തായാലും മെച്ചപ്പെടാൻ പറ്റൂലേ
ആഹ്
ഉം പിന്നെ വേറെന്താ
ആദ്യം നമ്മള് വ ചോ പ്പൊട്ങ്ങുമ്പോ ഇങ്ങനെ പൈസ കൊറച്ച് കൊടുക്കണം ഇപ്പൊ ഒരു ഇരുപത്തയ്യായിരടെ സാധനമണെങ്കില് ഇരുപതിനായിരം രൂപക്ക് കൊടുക്കണം അങ്ങനെ അങ്ങനെ എന്നാലാണ് ആളുകൾ വരുള്ളൂ പൈസ കൂടുതലൊക്കെ ആൾക്കാർക്ക് താല്പര്യം കുറവായി ഓഹ് അവിടെ കേറണ്ട പൈസ കത്തിയാണ്
പത്തിയാന്ന് പറയാ അപ്പ ശരി അപ്പ നമു അങ്ങനെ ചെയ്യാല്ലേ ങ്ങട് പത്
എന്നിട്ട് പതുക്കെ പതുക്കെ കച്ചവടൊക്കെ പച്ചപിടിച്ച് വരുമ്പോ പൈസ
ഇപ്പൊ എന്ത് വില കൊടുത്തും വാങ്ങൻ ആൾക്കാരുണ്ട് ഇപ്പ എൻ ആർ ഐ സ് ഒക്കെ ആണെങ്കിലും അപ്പൊ നമ്മള് പൈസ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോ കൂട്ടാം അല്ലെങ്കിൽ അന്നാലങ്ങ- പോലുള്ളവർക്കൊക്കെ വരാൻ തോന്നൂള്ളൂ അല്ലെങ്കിൽ വെല കുറച് കൊടുക്കുമ്പോ അവരോർക്കും നമ്മടെ വർ ക്ക് ചീപ്പായിയിരിക്കൂന്ന് വിചാരിക്കും അപ്പൊ മൂന്ന് മാസം കഴിയുമ്പോ നമുക്ക് കൂട്ടാല്ലോ
ഓഹ് മൂന്ന് മാസൊക്കെ കയ്യുമ്പം
ആഹ് അപ്പൊ അതുവരെ നമുക്ക് അങ്ങനെ പോകാം ചെറിയൊരു ചെറിയ ബുട്ടിക്കായിട്ട് പോകാം
ഉം
പിന്നെ ബുട്ടീക്കിന്റെ വാടകയൊക്കെ കൊടുക്കണല്ലോ അതായതത് സ്ഥലത്തിന്റെ വാടക ഷോ പിന്റെ വാടക ആപ് ഇന്റീരിയൽ വർക്കൊക്കെ എന്റെ അപ്പൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട് ആഹ് പുള്ളിയെ അവര്ടെ കുറച്ച് പണിക്കാരൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത് അപ്പൊ അതൊക്കെ ചെയ്ത് തന്നോളൂ അപ്പൊ അതില് നമുക്ക് കുഴപ്പൂല്ല നമുക്ക് അതില് സേവിക്കാം സേവ് ചെയ്യാം
വാൾ പേപ്പറൊക്കെ നല്ല ഡിസൈനായിട്ട് ചെയ്യാൻ പറയണം
ആഹ് അതെ അത്ണ്ട് പിന്നെ ചേട്ടന്മാരൊക്കെ ഉണ്ട് ഹെൽപ് ചെയ്യാൻ നിന്റെ അറിവില് ഈ മറ്റേ ഈ ഡെമ്മികളൊക്കെ അങ്ങനെ കൊടുക്കാനുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാ നമ്മൾ ഈ ഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യണ
ആദ്യം നമുക്കൊരു ഷോപ്പില് ചോദിചോ പ്പൊ ഇതിനായിട്ടരു ഷോപ്പുണ്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ കടയിയിലാണ്
പുതിതായിട്ട് വാങ്ങ്യ നല്ല കാശ് കൊടുക്കണം നമുക്ക് സെക്കനന്റ് ഷോപ്പുകളിൽ സെക്കനൻറ് സധനങ്ങളൊക്കെ ഉണ്ടാവൂലേ
ആഹ് ആഹ്
അങ്ങനെ മേടിക്കാം അങ്ങനെ ഡമ്മി അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് പോലത്തെ സംഭവം ഉണ്ടല്ലോ അതാണെങ്കിലും മതി അതും നല്ലായിരിക്കൂല്ലേ
ഓ അപ്പൊ അതൊക്കെയൊന്ന് അന്വേഷിക്കാം
ആഹ് അപ്പൊ അത് നീ അന്വേഷിക്ക് അതൊക്കെ പിന്നെ ജയ്പൂര് എന്നാ പോവേണ്ടത്
ജയിപ്പൂർ നമുക്കൊരു
നേരത്തെ പെട്ടന്ന് പോണം ആഹ് അടുത്ത മാസം ഏഹ്‌ അടുത്ത മാസം അടുത്ത മാസം ഡേറ്റ് ഫിക് ഫിക്സ് ചെയ ചെയ്തിട്ടില്ല നമുക്ക് ഒരുമിച്ച് പ്ലാൻ ചെയ്യാം കാരണം നമ്മളെ ഈ ബാക്കി ഇന്റീരിയഴ്സ് ഒകെ കഴിഞ്ഞ് ഇതെല്ലാം സെ ചെയ്തിട്ട് വേണം തുറക്കാനായിട്ട് ഇനോഗ്രേഷൻ.
അടുത്ത മാസം. ഫിഫ്റ്റിനെ പോകാൻ ജയ്പൂര് എന്നിട്ട് നമുക്കൊരു ടെൻറ്റിതേർഡ് ആകുമ്പോൾ ഷോപ്പ് ഓപ്പണിങ്
ആഹ്‌ ന്നാലും മതിയാവും ഫിഫ്ത്തിന് പോവാ അഞ്ചാതി അല്ലേ? ആഹ്‌ അപ്പൊ എല്ലാ ഓക്ക അപ്പൊ നമുക്കവിടെ ചെന്നിട്ട് നമക്ക്ട്രെയിന് ഒന്നും പോണ്ട ഫ്ലൈറ്റിന് തന്ന പോവ ട്രെയിന് പോയ എത്ര ദിവസം എടുക്കും. നമുക്ക് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരിക.
ആഹ്‌
ആഹ അപ്പൊ അങ്ങനെ എല്ലാം ചെയ്യാം പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മുതൊക്കെ മേടിക്ക്ണ കാര്യ പറഞ്ഞില്ലെ നീ
ആഹ്‌ ആ
അവിടെന്നന്നെ മേടിക്കാൻ പറ്റും.
ഈ തുണികളടെക്കെണോ
ആഹ് അവർ ജയിപ്പ ന്ന് പറഞ്ഞാ ഇങ്ങനെ ഈ ആര്യവർക്കൊക്കെ ചെയ്യണ ഒരു ഇതാണ് അവര്ടെ മെയിൻ സംഭവമാണ് ഇതൊക്കെ. അവരുടെ ഇതാണ് ട്രഡീഷൻ. അപ്പൊ അവിടെനെന്നെ കിട്ടും പിന്നെ നമുക്ക് ആദ്യ അവിട പോയി പർച്ചേഴ്സ് ചെയ്തി്ട്ട് അവരെ നമ്പർ മേടിച്ചിട്ട് നമക്ക് ഓർഡർ എടുത്ത. ഒരു വലിയ എ മൗണ്ടിന്.
ആ അതായാലും മതി.
ആഹ് അല്ലെങ്കി ഇവിടെ നമ്മുടെ ന അതിന്റെ നാലിരട്ടി റേറ്റ് ആയിരിക്കും ഇവിടെ. അപ്പൊ അങ്ങനെ ചെയ അതൊരു ഐഡിയ ആണല്ലോ?
കൊറിയറ് വഴി വരുത്തിച്ചാലോ?
ആ കൊറിയർ ചെയ്ത് വരുത്തിക്ക അങ്ങനെ. പിന്നെ ഓരോരോ ഇപ്പോഴത്തെ ട്രെൻഡിങ് കളറുകള് പിന്നെ കൂടുതൽ നല്ല പേസ്റ്റൽ കളറൊക്കെ നോക്ക.
അതെന്നെ ഈ എയ്സ്തെറ്റിക് ആയിട്ടുള്ള കളേഴ്സ്.
ആഹ് അതെ അതെ ഇപ്പ എല്ലാവരും അങ്ങനത്തെ കളറിനോടാണ് താല്പര്യം. അങ്ങനെ എടുക്കാം ഇപ്പൊ ഇത് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു ടേസ്റ്റ് എന്താണെന്ന് നോക്കി. നമുക്ക് അങ്ങനത്തെ കളർ ഓരോ കളർ വാരറ്റി നമ്മൾ അതായത്. ഒരു ലൈറ്റ് ഷെയ്ഡിന്ന് ഇങ്ങനെ തുടങ്ങി തുടങ്ങി തുടങ്ങി പിന്നെ ഡാർക്കിലോട്ട് വന്ന്.
ആഹ്‌ വന്നങ്ങളെ പിന്നെ നമ്മുടെ കടയില്ലേ ഈ ടോപ്സ് ഇല്ലേ അഫോർഡബിൾ ആയിട്ടുള്ള ടോപ്സ് ജീൻസ്.
ജീൻസ് അല്ലടാ ഞാൻ ഉദ്ദേശിച്ചതെന്താന്നറിയോ? ഇപ്പൊ ഈ ആരി വർക്കൊക്കെ ചെയ്ത. ടോപ്പുകളില്ലേ നമ്മൾ ഈ വർക്ക് ചെയ്ത കുർത്തികളൊക്കെ പാർട്ടി കൊക്കെ ഇടാൻ പറ്റിയ.
ആഹ ഓക്കെ അതും ഇരുന്നോട്ടെ പക്ഷെ ഈ സൈഡ് ബൈ സൈഡ് ഈ ജീൻസ് ഒക്കെ വെക്കാല്ലോ?
അല്ലട ഞാന അത അതന്തന്നറിയോ നളൊരു ബ്രൈഡ ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞല്ലേ തുടങ്ങുന്നത് ബ്രൈഡലിനല്ലേ മെയിൻ ഫോക്കസ്. കൊടുക്കണത് ബുട്ടേക്ക് എന്ന് പറയുമ്പോ പിന്നെ ജീൻസ് ടോപ്പ് അങ്ങനെ വെച്ച് കഴിഞ്ഞാ അതൊരു സ്റ്റാൻഡേർഡ് അല്ലാത്ത പോലെ തോന്നും.
ആഹ്‌
അപ്പൊ നമുക്ക് എന്ത് ചെയ്യ ബുട്ടിക്ക് പോലെ തന്നെ അങ് പോട്ടെ.
അതെന്റെറ ഒരു ഫ്രണ്ടിന്റെ ബുട്ടിക്ക്ൽ ഇങ്ങനണ്ട്.
ആണാ ആണാ ഡെനിമ.
ആ
നമുക്ക് നോക്കാം നമുക്ക് കാലക്രമേണ അങ്ങനെ ചെയ്യാം.
ഹാൻഡ് വർക്കായിട്ടുള്ള ബ്ലൗസ്സസൊ കെ ണ്ടോ
ആഹ് അങ്ങെനെ ഹാൻഡ് വർക്ക് ബ്ലൗസുകളൊക്കെ വെക്കാം. അങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് കൂട്ടി കൂട്ടി കൊണ്ടുവരാം.
അതെ.
ഉം കൊള്ളാലേ? അപ്പ ഓക്കെ പ്പം ഫിഫ്ത്തിന് നമുക്ക് ടിക്കറ്റ് ഒക്കെ കിട്ടോ എന്നൊക്കെ നോ നമുക്ക് ഞാൻ നമ്മടെ അറിയാവുന്ന ഒരു നമുക്ക് ഗൂഗിളിൽ നോക്കിട്ടേ ഏ ആന്ന നമുക്ക് ഗൂഗി നോക്കാം പിന്നെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞി നമ്മടെ ഒരു പരിചയത്തില്ൽ അവര് പണ്ട് എന്നോ ഡ്രസ് സ് എടുക്കാൻ പോയതാണ് കല്യാണത്തിന് ഏ അപ്പൊ അവിടുത്തെ ഒരു കാർഡ് ഉണ്ടന്ന് പറഞ്ഞഞ് അപ്പൊ അവരോട് ചോദിക്ക വിളിച്ചു ചോദിച്ചിട്ട് നമുക്ക് പോകാം അപ്പൊ അവിടയും കേയറാം ആ എന്നാ അങ്ങനെ ചെയ്യാലേ
അങ്ങനെ അങ്ങനെ
അന്ന് ഞാൻ അവരെ വിളിക്കട്ടെ ഞാൻ വിളിക്കാ തിരിച്ചു അങ്ങോട് ആ് ഓക്കെ
ഓക്കെ